ഹലോ എന്നാ എടുക്കുന്നു
ദേ മക്കളെ കൊണ്ട്ങ്ങനെ നടക്കണ്
ആഹാ ചോറൂനൊക്കെ കഴിഞ്ഞോ
ആ ചോറൂനൊക്കെ കഴിഞ്ഞു ചോറ തിന്നലല്ല പണി ഇവർക്ക് കൊടുക്കലാണ് പണി
അതൊരു പണി തന്നെയല്ലേ
പണിയാണോന്നാ മൂത്താള് വായത്ത ആ ഒരാള് യൂ കെ ജിയില് ഒരാൾക്ക് ഒരു രണ്ടര വയസ്സ് ഒരാൾക്ക് അഞ്ച് മാസം
ഓ മൂന്നാളാ എൻന്റെ അതങ്ങനെ അപ്പൊ മൂന്നെണ്ണത്തിനെ ഒന്ന് തീറ്റിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ് തരം
ആ ചെറുതിന് പിന്നെ ഫുഡ് കൊടുത്ത തുടങ്ങിട്ടില്ല മൂത്താള് കഴിക്കാൻ ഭയങ്കര മടിചിയാണ് കൊടു കുത്തി കയറ്റി കൊടുത്താലും പത്ത് മിനിറ്റ് അത് വായ വെച്ചിരിക്കും ഇറക്കാണ്ട്
ഇറക്കാതെ വായിൽ വെച്ചോണ്ട് നടക്കും
ആഹ പച്ചക്കറിയും ഫ്രൂട്ട്സ് ഇതൊന്നും തിന്നേല്ല മോനാണെങ്കില് ആ കഴിക്കും പക്ഷേ അങ്ങനെ വായ വെച്ചിരിക്കോന്നില്ല വേഗം വേഗം ഇറക്കിക്കോളും
ആഹ ആഹ എ പുറത്തന്നുള്ള ഭക്ഷണമാണോ കുടുതൽ മേടിച്ച് കൊടുക്കുന്ന പിള്ളേർക്ക്
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല അത് വല്ല ഇപ്പോഴും മാസത്തില് ഒരിക്കലാ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നല്ലാണ്ട്
ആഹ ആഹ് നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കണ ഭക്ഷണം കൊടുക്കുന്ന നല്ലത ആരോഗ്യവും അതാ
ആ ആ അതിന്റെ അതൊക്കെ മേടിച്ചോണ്ട് കൊടുത്ത ആരും നിർബന്ധിക്കും വേണ്ട വാരി കൊടുക്കും വേണ്ട
ആ അത് തന്നെ കഴിച്ചോളും ചെയ്തോളും
ആഹ തന്നെ കഴിച്ചോളും
ഉ അതാണ് കഴിക്കാൻ പാടില്ലാത്ത സാധനം ഒന്നും നമ്മള് നിർബ ഇ ഈ മറ്റേ നൂഡിൽസ് പോലുള്ള ഐറ്റങ്ങളൊക്കെമ്മള് മേടിക്കാൻ കിട്ടില്ല മാഗിയ അതൊക്കെ പിള്ളേർക്ക് വലിയ ഇഷ്ടം മുള്ള ആഹാരമാണ്
ഇട്ടാ കാണും ഞമ്മ ത്തി ഒരിക്കലൊക്കെ ഇവരെ പൂതി മാറ വാങ്ങി കൊടുക്കും ഉം
അത്രേ ഉള്ളൂ വീട്ടിലെങ്ങനെ പാചകം ഗ്യാസിലാണോ അതോ അടിപ്പ കത്തിക്കുവാണോ
ആ ചോറൊക്കെ അടുപ്പില് കത്തിക്കും
ആ വിറക്കൊക്കെ ഉണ്ടോ
ആഹ വിറക് അത്യാവശ്യം കൊഴപ്പില്ല ചോറ് അടുപ്പി വെക്കും പിന്നെ ആരല്ലെങ്ക ൽ അങ്ങനെ എന്താ പറയാ തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ട് റൈസ് കുക്കറി വെക്കും
ആ ആ ഞാനിവിടെ ഫുള്ള് ഗ്യാസിലാണ് നമുക്കിവിടെ വിറക് ഇല്ല
അതെ
ആഹ്
ഇപ്പൊ എന്ത് ഇതാ
അയ്യോ, ഗ്യാസ് കിട്ടതെ വരുമ്പോ എന്താ ഒരു അവസ്ഥയായിരുന്നു, എന്ന് ഓർത്തു നോക്കിക്കേ? ഇപ്പൊ ഗ്യാസ് ഒരു അത്യാവശ്യ സംഭവയിട്ട് വന്നക്ക ല്ലേ?
ഉം, അതന്നെ.
ഉം, അപ്പൊ പിന്നെ, ഗ്യസ് ല്ലാതെ ഒരു നമുക്ക് ഒരു മാസം എനിക് ഒരു കുറ്റി, അത്രയേ ഉള്ളൂ.
ഉം, അല്ല ഒരു മാസം ഒരു കുറ്റി നിക്കോ?
ആഹ്, ഒരു മാസം ഒരു കുറ്റി നൽക്കും.
ആഹ്
ഉം അങ്ങനെയന്ന് വെച്ചാല് നമ്മിപ്പോക്ക് ഗ്യാസ് ഇല്ലാതെ വന്ന പ്പോഴൊക്കെ എനിക്ക് പുറത്തുന്ന്, നമുക്ക് ഭക്ഷണം വെടിക്കാൻ പറ്റ ത്തില്ല, എന്താ വെച്ച കടകളും അവധി. അവ കടയിലും ഗ്യാസ് കി ട്ടാതെ വന്നപ്പോളെ, ഉം, ഞാനക്കേ സാധാരണ കുടുംബത്തിൽ എങ്ങ എങ്ങനെയാലുംഎപ്പോഴുംഒരു ആവശ്യമായിട്ട് വന്നേക്കുവ ഗ്യാസ ന്നുള്ളത്. ആഹ്, രണ്ട് കുറ്റിയുണ്ട്.
ആഹ്, ആഹ് രണ്ട് കുറ്റി ഇണ്ടായിട് കാര്യം ഇല്ല, സാധനം കിട്ടണ്ട.
സാധനം കിട്ടണ്ടേ? അതുപോലെ ഗ്യാസിന്റെ വിലയോ? പണ്ടത്തെ ആഹ് വിലയാണോ ഇപ്പം.
നല്ല വില.
പിന്നെ, ഇപ്പ ഗ്യാസിന്റെ വില കൂടുന്നതി നനുസരിച്ച് വീണ്ടും പഴേ പഴയ രീതിയിലേക്ക് തന്നെ പോ മടങ്ങുന്നവരാ കൂടുതലും. വേറകൊ ക്കെ എവിടെന്നേലൊക്കെ തപ്പി കണ്ട് പിടിക്കാനൊക്കെ നോക്കി. നടക്കാൻ തുടങ്ങി. പറമ്പിലൊക്കെ തപ്പി നടക്കാനൊക്കെ തുടങ്ങി, ഗ്യാസിന്റെ വില വന്നപ്പോളേ.
ആഹ്, ആഹ്, ആഹ്
ആഹ്, ആഹ്, ആഹ് അങ്ങനെ
പക്ഷെ പാത്രങ്ങളൊക്കെ എല്ലാതും വെക്കാൻ പറ്റില്ല. പാത്രങ്ങളൊക്കെ കേടായി പോവും.
ആഹ്, പാത്ര ആഹ്, ഇവിടെ നമുക്ക് വിറക്ക് കിട്ടാനില്ലാ ന്നേ? വിറക് നമ്മള് ത മേടിക്കണം വെറക്.
അതെ ല്ലേ? ആഹ്, ഞങ്ങ വേടിക്കന്നെയാ.
മേടിക്കവാ അല്ലേ, ആഹ്, ആഹ് ഇവിടെ ഇതവര അങ്ങനെ മേടിച്ചിട്ടില്ല. അപ്പൊ ഗ്യ അതിനേക്കാളും ലാഭം നോക്കുമ്പോ ഗ്യാസാന്ന് പറഞ്, പിന്നെ ഗ്യാസ് തന്നെയ നമ്മളങ്ങ് ഉപയോഗിക്കുന്ന, എപ്പളും.
ഒരു ആയിരം, ആയിരത്തി, സംതിങ്ങിന് ഒരു പെട്ടി വണ്ടി ഫുള്ള് വിറക് കിട്ടും.
ആഹ്, കിട്ടോ? അവിടെ ഇല്ല ഇവിടെന്ന് വില കൂടുതലാ, ആഹ്
തി ലൊക്കെ, പറമ്പിലൊക്കെ ണ്ടെങ്കില്, വി
ആഹ്
ആഹ്, പിന്നെ എന്താ പറയാ, അവര് ആഹ്, എല്ല പറ എടുക്ക നമ്മള വല്ല പറമ്പിൽ ക്ലീൻ ചെയ്യുമ്പോളൊക്കെ, വെടിക് ക്കെ ആണെങ്കില് പട്ട തെങ്ങ് കേറുമ്പളൊക്കെ, അങ്ങനെ മേടി ക്കെയാണെങ്കിൽ അതിലും ആദായത്തിൽ കിട്ടും.
ഓഹ് ഓഹ് ശരി ഓര് പറമ്പിലേ വരക് നമ്മൾ അങ്ങനെങ്ങ് മേടിക്കുമ്പളല്ലേ?
ആഹ്
ആഹ്, അങ്ങനിവിടെയില്ല. ഇവിടെ പിന്നെ, ല്ലാവരും. എവിടെ, മിക്കവരുന്നരും ഇവിടെ ഗ്യാസാ ഉപയോഗിക്കുന്നെ ല്ലാവരും തന്നെ. അടുത്തല്ലാം തന്നെ. പിന്നെ, ഇവിടെലൊക്കെ വിറകുണ്ടെലും അതുപോലെ, പറക്കി എടുക്കനു ഇപ്പ ഗ്യാസിനെ കിട്ടാതെ വന്നപ്പോഴും, ഗ്യാസിന്റെ വെല കൂടുന്നനുസരിച്ച്, ഇതുപോലെ പറമ്പുകളിലൊക്കെ, തപ്പി നടക്കാൻ തുടങ്ങിട്ടുണ്ട്.
ഹ ഹ ഹ എന്താന്ന് വെച്ചാലേ നമ്മ രാവിലെ തന്നെ തീ കൂട്ടിയാല് ചോറ് തല ചന അപ്പ തന്നെ കറി അതുംമെക്കയറ്റ അപ്പ ചോറും കറി റെഡിയായി പിന്നെന്തങ്കിലും ചെയ്താമതിയല്ലോ ഗ്യാസുമേ അപ്പൊപയോഗം കുറയക്ക ആ ചോറ് വെച്ച തീയന്നെണ്ടാവും അ പ്പൊ കറി അതിൽ തന്നെ വെക്കും മീൻകറിയൊക്കെ ആണെങ്കിലേ
പോകുമ്പത്തനെല്ലാം പെട്ടന്ന് ആ അട്പ്പത്തന്നെ ശരിയാവാൻ പറ്റോ ഇപ്പം ഈ എട്ട്മണിക്ക് ജോലിക്ക് പോകുന്നൊരാൾക്ക് അപ്പൊ നമ്മൾ നേരത്തെ എണീറ്റ ആ വെളി പ്പിന് അതമ്മ നേരത്തെ എണീക്കേണ്ടി വരൂല്ലേ
ആഹ് നേരത്തെ എനിക്കേണ്ടി വരും പക്ഷെ തീ പിടിച്ച്കയിഞ്ഞാ ഫാസ്റ്റ് ആയിട്ട്ണ്ടാവും നല്ല ചൂടല്ലേ അടുപ്പില്
എനിക്കിന്നാള് ഈ ഗ്യാസില് വെച്ച് ഞാനങ് ശീലിച്ച് കൊണ്ടായിരിക്കുവേ എനിക്കങ്ങത് ആഹ് ശീലിച്ചോണ്ട് എനിക് അടുപ്പി വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഓർങ്ങുന്ന കഞ്ഞി വെന്തു ട്ട് വേണ്ടേ അടുത്ത കറിക്ക് വെക്കാന് ഇതന്ന് വെച്ചാല് കഞ്ഞിയൊരു സൈഡിൽ വേകുന്നു കറിയൊരു സൈഡില് തോരനൊരു സൈഡില് കാപ്പി ഉണ്ടാക്കാം അങ്ങനെ ഒരു സെമിഷം കൊണ്ട് എല്ലാം നാലൈറ്റോം ഒരുപോലെ ഉണ്ടാക്കാം
ആഹ് ആഹ്
ആഹ് അങ്ങനെ പിന്നെ ഈ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പണി തീര അപ്പൊ രാവിലെ എട്ട്മണിയാവുമ്പ നമ്മുടെ വീട്ടിൽ
മാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആഹ് ബാക്കി ഗ്യാസിമ്മ കറിയൊക്കെ നോക്ക അപ്പൊ കറിയൊക്കെ റെഡിയാക്കുമ്പോക്ക് ചോറ് വെന്തോള്ളു
ആഹ് ആഹ്
അങ്ങനെ ചെയ്യാ എന്തെങ്കിലൊക്കെ കുറച്ചൊക്കെ ലാഭിക്കാം
ആഹ് കൊറച്ച് ലാഭിക്ക സത്യം കേട്ടോ വിറകുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ലാഭിക്കാൻ പറ്റു
ആഹ്
ഉം പക്ഷേ ഇതിന്റെ പുറകട്ട് ഞാനങ്ങ് പോകാത്തോണ്ടായിരിക്കും പിന്നെ ഗ്യാസ് കിട്ടാതെ വന്ന് ട്ടുണ്ടെങ്കില് നമ്മള്ളുമിതുപോലെ പഴേ രീതിയിത്തന്നെ പോകേണ്ടി വരും.
എന്ത് വില കൂട്ടിയാലും കിട്ടുന്ന വിലയ്ക്ക് ആൾക്കാര് വേടിക്കൂന്ന്റിയാം
മേടിക്കും അതിപ്പോ ഞങ്ങളെപ്പോലുള്ളവർക്ക് എങ്ങനെയാണേലു മേടിക്കാതിരിക്കാൻ പറ്റത്തില്ല
ആഹ്
ഇപ്പൊ ഹോട്ടലുകാർക്ക് അവർക്ക് മേ രിക്കാൻ പറ്റോ എത്ര വില കൂട്ടിയാണന്ന് പറഞ്ഞാല് അവ എവിടെയാണെലും പോയി ഗ്യാസ് മേടിക്കുകല്ലേ
ആഹ് ഞങ്ങക്ക് ഈവന്റും കാറ്ററിംഗും സർവീസൊക്കെ ബിസിനസ്ണ്ട് അപ്പൊ ഞ മറ്റേ വല്ല്യ കുറ്റിണ്ടല്ലോ
ആഹ് ആഹ് ആഹ്
അതൊക്കെ ആയിരത്തി ഇരുന്നൂറ് ത്രയോ ഇരു ഇപ്പ അതിന് മൂവായിരത്തി ഇരുന്നൂറാണ് റേറ്റ്
ആഹ് ഉം അന്നും നിങ്ങള് ഫുള്ള് ഗ്യാസെ തന്നെ വെക്കുന്നെല്ലാം
ആഹ് അത് കുക്ക് അവരിപ്പ ഈ പറഞ്ഞ പോലെ നമുക്ക് വര്നെ കുക്കിയ്യിണെ കുക്കൊക്കെ അവര് ഗ്യാസി വെച്ച് സെറ്റായി പിന്നെ അവർക്ക് വിറകി വെയ്ക്കാ ത്തിരി മടിയാ
അതെന്നെ എളുപ്പം നമ്മള് പഠിച്ചു പോയാൽ പിന്നെ നമുക്ക് പറയല്ലെങ്കി പോവാൻ മടിയാരിക്കും അതാണ് എന്റെ കാര്യം പറയണതേ
ഉം മിക്കതങ്ങനെ തന്നെ ഞാന് ഇപ്പൊ ഇപ്പൊ ഞ ഒന്ന് രണ്ടു പേർക്ക് ചോറ് വെയ്ക്ക്ണ്ട് വീട്ടില് കുട്ടി രണ്ട്, മൂന്ന് രിക്ക് കുട്ട്യേളും കൂട്ടി ആ ഹസ് ബൻഡ് ഡയറ്റാണ്
അഹ്
ഏഹ് റൈസ് കഴിക്കില്ല ഷുഗർ കഴിക്കില്ല. അങ്ങൻത്തൊന്നും കഴിക്കില്ല അപ്പ പിന്നെ ചോറ്
പ്പാനും
അതു അല്ല സലാഡോ മുട്ട പുഴുങ്ങീതോ അങ്ങനെന്തെങ്കിലൊ ക്കെ രാവിലെ ഓട്സ് കഴിക്കും.
ആഹ്
അത് ഓട്സ് നന്നായ് കുക്ക് യ്യുന്നതല്ല ഏ തലേ ദിവസം പാല് തളപ്പിച്ച് ട്ട് അതിൽ ഓട്സ്, ചിയാ സീഡ്, പംകിങ് സീഡ് സൺഫ്ലവർ സീഡൊക്കെ ഇട്ട് വെച്ചിട്ട് ഏഹ് ഇ ത്തപ്പഴം അത് എ ബദാമൊക്കെ ഇട്ടേച്ചിട്ട് പിറ്റേ ദിവസം ഒരു പഴ ഇരുന്നിട്ട് കൊർച്ച് ഹണി മാത്രം വെറുതെ ഒന്ന് ടെസ്റ്റ്ന് ഒഴിച്ചിട്ട് അത് കു അത് തലേ ദിവസം ഫ്രിഡ്ജീൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അത് കോരിത്തിന്ന.
അഹ് ടേസ്റ്റ്ണ്ടോയ്ന?
ആ ടേസ്റ്റ് പിന്നെ ഡയറ്റീന്ന് വിചാരിച്ചാ പിന്നെ
ആ ഡയറ്റിന്ന് വിചാരിച്ച പിന്നെ നമ്മള് ടെസ്റ്റ് നോക്കത്തില്ലല്ലോ. ആ എനിക്ക് ഓട്സ്ന്നുള്ള സാധന എനിക്കിഷ്ടല്ല അത് കഴി ച്ചുണ്ടി എനിക്കങ്ങ് ശർദ്ദിക്കാൻ വരു ഓട്സ് കഴിച്ചിട്ടുണ്ടെങ്കി എന്നാന്നറിയത്തില്ല.
ആ പിന്നെ ഞാൻ കഴിഞ്ഞേസം ഊട്ട്സ് പൊടിച്ച് ദോശ ഇണ്ടാക്കി കൊടുത്തു. ഇച്ചിരി ഇഞ്ചിംസ് ഉള്ളിം പച്ച മൊളൊകൊക്കെ ഇട്ട് അടിച്ചിടുത്തിട്ട്
ഉം ആ ഡയറ്റൊള്ളർക്ക് ഈ ഓട്സ് നല്ല ആഹാരവാ. കാർബോഹൈഡ്രേറ്റൊന്നു ഇല്ലാ ത്തായതോണ്ട് കഴിയ്ക്കാ ഡയറ്റ് നോക്കുന്നോരുടെ മെയിൻ ആഹാരം അത്. ജിമ്മിലക്കെ പോവോ?
ആ ഇപ്പ ജിമ്മിപ്പോവാ സമയല്ല പോയിരുന്നു അതോണ്ട് ആള് മൊത്തത്തിൽ അങ്ങ്ട്ട് ക്ഷീണിച്ചു വയറ്ണ്ട് കൊറച്ച്
ആഹ് അഹ് ന്നന്നട്ട് ജ് ക്ഷീണിച്ചൂലെ?
ആഹ് ഞാൻ സ്ലിംമാണെയ് ആൾക്കിച്ചിരി ആഹ് ആൾക്കിച്ചിരി തടിയിണ്ട് നമുക്ക് പിന്നൊര് വർക്കൗട്ടും ചെയ്യേണ്ട എന്നൊരു പോലേണ്.
ഞാനൊക്കെ പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കുന്ന ശരീരക്കെയാ.
ആ ഹാ ചെലോരങ്ങനെയ.
ഉം ഞങ്ങളിതുപോലെ ഡയറ്റെയ്യുന്നു രാവിലെ ഓടാൻ പോവുന്നു ജിമ്മി പോവുന്നു ഇതെല്ലാം നടക്കുന്നുണ്ട്. ഒരു സൈഡിക്കൂടെ ഒരു വേറൊരു സൈഡിക്കൂടെ ഡയറ്റ് ചെല ദിവസംന്നും നമ്മളങ്ങ് മറ ക്കും മനഃപൂർവ്വം
ആ പക്ഷെ എല്ലാ ഫുഡും നമുക്കിഷ് ടൊള്ള എല്ലാ ഫുഡും കഴിച്ചു കൊണ്ടെന്നെള്ള ഡയറ്റുകളുണ്ട് നല്ലേ. അത് ചെയ്താ മതി ഇത് ബുദ്ധിമുട്ടാണേയ്. കാണിക്ക എന്ത് ബുദ്ധിമുട്ടന്ന എന്റെ പൊന്നേ നമ്മ ഓരോ നേരത്തേക്ക് എന്ത്ണ്ടാക്കും എന്നുള്ള എടങ്ങേറാണ്
അതു അല്ല നമുക്ക് ചോറും ഉണ്ടാക്കണം ഇവർക്കുള്ള ഡയറ്റ് സാനങ്ങളും ഉണ്ടാക്കണ്ടേ ല്ലേ.
ആഹ് അന്ന് എന്തായലും പറയ് എനിക്ക് ഇന്ന സാധനം മതി ഞാൻ അത് കഴിച്ചോളാം എന്ന് പറയുമ്പോ നമുക്ക് കൊഴപ്പില്ല ഇതു നമ്മക്ക് ആക്കും എന്നറിയാണ്ട് നമ്മ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടും ആള് കഴിക്കാൻ വരുമ്പോ കൊടുക്കും വേണ്ടേ
ആഹ് കൊടുക്കും വേണ്ടേ സത്യം ഈ പിള്ളേരെ വെച്ചോണ്ട് ഇതെല്ലാം മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ വീട്ടിൽ വേറെ ആരേലും ഉ
ഉമ്മണ്ട് ഉമ്മണ്ട് ഉമ്മണ്ട് ഉമ്മ കൊറെ കുക്കിംഗ്‌ ഒക്കെ ഉമ്മ ചെയ്യും കാരണം മക്കളെ നോക്കണേൽ സുഖം കുക്ക് ചെയ്യാനാ എന്നു ഉമ്മള് വിചാരിക്കുന്നുണ്ടാവും
പിന്നില്ലേ ഈ പൊടിക്കുഞ്ഞിനെയൊക്കെ നോക്കിച്ചാ അടങ്ങിയിരിക്കുന്ന പ്രായമല്ലല്ലോ
ആഹ്
ഓടി നടക്കുവൊക്കെ ചെയ്യുന്നൊക്കെ ആയതൊണ്ട്
ആഹ് പിന്നെ ചെറി ഇത്തിരി ഇച്ചിരി വലുതായിട്ടെക്കെ ഉമ്മായിട്ട് അധികം പൂവേമില്ല
ആഹ് ആഹ് അങ്ങനെയുണ്ട് മ്മ്
ഉം ആഹ് എന്നാ ശെരി എന്നാ ഇടക്കെന്നെ വിളിക്കാം ഓക്കെ
കുഴപ്പായി